ഹലോ
ആഹ്
ഹലോ
കേക്കില്ലേ
എന്താപണി ആഹ് കേക്കണ്ട്
കിടക്കാ
ഏ ഫുഡ്ഡയ്ച്ചോ
ഓ
എന്ത്‌ണ്ട് ഇന്ന് ഫുഡ്ഡെന്തായിന്നു
ഉം ഇന്ന്
ഹലോ ഹലോ
മീൻകറി
ആഹ് ആ എന്താ പഠിക്ക് എന്താ പ്ലസ് ടു കഴിഞ്ഞിട്ട് എന്താ പഠിച്ച്
നിർത്തിയതാ, വർക്കിന് വരാ
ഇപ്പൊ വർക്കിനോ
ആഹ് ഫുഡ്ഡയിച്ചോ
ആഹ് ഫുഡ്ഡ് കയിച്ചു
എന്താകയിച്ചേ
ഞങ്ങള് പൊറത്ത്ന്ന് പോയി കഴിച്ചാ.
ഓ എന്ത്‌
ലോഡഡ് ഫ്രൈസ്.
ഔ
ഹ. അപ്പൊ ഇനി പഠിക്കാനൊന്ന് പോണില്ല
ഇല്ലേ
ഏ
ഇത്തപ്പ തോനെ പഠിച്ചിട്ട്
പഠിച്ചാലല്ലേ ജോലി ഇട്ടൊള്ളു
അയ്യോ അല്ലാതെ ജോലി ഉണ്ടല്ലോ കൊറെ സ്കീം ഉണ്ടല്ലോ
സ്കീംമ്ണ്ട് പറഞ്ഞാല് ഇപ്പൊ കല്ല്യാണംഒക്കെ കഴിക്കണം എന്നുണ്ടെങ്കില് ആൾക്കാര് ആദ്യം ചോയിക്ക ജോലി എന്താന്നല്ലെ ചോദിക്കാ
അട്ട് പ്രേമിച്ചു
ആഹ അത് നല്ല കഥ അത് നല്ല ഐഡിയ പറയാ
ആഹ
അപ്പൊല്ലേ പ്ലസ്ടു കഴിഞ്ഞിട്ട് ഇപ്പോ ഏ എന്തെങ്കിലും പഠിക്കാൻ പോയിന്നപ്പൊ
പ്ലസ്ടു കഴിഞ്ഞിട്ട് ഇല്ലേ നേറെ പണിക്ക് കേറിയ
ഇപ്പൊ ചെയ്യണത്
ഇപ്പോ ഒരു വർക്കിനേയ്ത
ഏ ന്ത് എന്ത് വർക്ക്
ആ അതൊക്കെണ്ട്
ആഹ ഉം
ഇങ്ങളെൻത്യ്യ
ഞങ്ങള് ഓക്യുപേഷൻതെറാപ്പ് എന്ന കോഴ്സ് പഠിക്ക
ഓ ഹസ്ബന്റോ
ഹസ്ബൻഡ്ഒന്ന് കല്ല്യാണം കഴിഞ്ഞിണ്ടൊന്നില്ല പ പഠിച്ചോണ്ടിരിക്ക രിക്കാണ് ഈ വോയിസ് കേട്ട്ക്ക്ണാ
ഏഹ്
ഈ കോഴ്സ്സ് കേട്ട്ക്ക്ണാ
ഇല്ലാ
ഉം
പറഞ്ഞ് തരോ
ശ് ശ് അതെന്താ വെച്ചാല് ഈ വെയ്യാത്ത കുട്ടികളൊക്കെ നമ്മള് ഇങ്ങനെ തെറാപ്പിയൊക്കെ കൊടുത്തിട്ട് ണ്ടാക്കാണ കോഴ്സ്
ആഹ അത്രേയുള്ളൂ
അങ്ങനെയല്ല ഈ ഓട്ടീസ് ഒക്കെ ബാധിച്ച കുട്ടികളെഅറിയോ
ആഹ്
അങ്ങനത്തെ കുട്ടികളെ പിന്നെ സ്ട്രോക്ക് വന്ന ആൾക്കാര് പിന്നെ ആക്സിഡന്റ് അയ അത് അങ്ങത്തെ ആക്കാരൊക്കെ ട്രീറ്റ് ചെയ്യ്ന്ന
ആഹ
കൊഴപ്പമില്ലാത്ത കോഴ്സ് സാലറി ഓക്കെ അത്യാവശ്യണ്ട് അങ്ങനെണ്ട് എടുതത്താ.
ഒ
പഠിച്ചാല് അത്യാവശ്യം സാലറി ഒക്കെ കിട്ടി.
കിട്ടൂലേ പഠിച്ചണ്ടേ
പഠി പഠിക്കണം
ഉം
വീട്ടിൽ ആരൊക്കെയുണ്ട്
വീട്ടിൽഹ് ആ അതൊക്കെ ഇണ്ട്
പുറത്തൊന്നും പോവലില്ലേ
ആ അപ്പൊ പുറത്തല്ലേ
ആ ഫ്രണ്ട്സിനെപ്പം ഇങ്ങനെ ഫ്രണ്ട്സിന്റെപ്പം യാത്ര ഒന്നും ചെയ്ലില്ല
ഓ
ഉ എവിടക്കൊക്കെ പോവലുണ്ട് സ്ഥലത്ത് എന്നാല് ഏതൊക്കെ സ്ഥലത്ത് പോയിക്കണ്
കുറെ സ്ഥലം ഇവിടെ അടുത്ത കൊറെ സ്ഥലങ്ങളുണ്ട് അവിടുക്കൊ പോയി ഞ എവിടെയാ പോവല്
ഞങ്ങള് ഊട്ടിക്കും അങ്ങട്ടൊക്കെ പോവലുണ്ട്
ആ ആരപ്പരോ
ഫ്രണ്ട്സി എവിടാ പഠിക്കണ ഫ്രണ്ട്സിന്റെപ്പം ഗേൾസിന്റെപ്പം
ആ ആ ബോയ് ഫ്രണ്ട് ഒന്നുമില്ല
ബോയ് ഫ്രണ്ട് ആ ബോയ് ഫ്രണ്ട് ഒക്കെ ഉണ്ട്
ആ ന അതി
ഉം എന്നട്ട ഇപ്പൊ ഫുഡ് ഫുഡ് റൂ വീട്ടിലാണോ അതോ പുറത്തോ
ഇപ്പോ പുറത്താ
വീടിന്റെ അടുത്ത് പുഴ അങ്ങനെ എന്തെലൊക്കെ ഉണ്ടോ
പൊയയൊന്നുമില്ല
ബീച്ചോ
പാടാ
പാട ആഹ ഇപ്പൊ മഴ ഉണ്ടോ അവിടെ നാട്ടില്
മയ വൈകുന്നേരം കുറച്ച് ചെയ്ത്
ഏ ഇ ഇപ്പൊ എ എന്നും മഴണ്ടോ
എന്നന്നില്ല ഇന്നലന്നില്ല നല്ല ഇപ്പൊ
ആ നിങ്ങളടെ വെള്ളപ്പൊക്കൊക്ക ഉണ്ടായിരുന്നോ
ആഹ് കഴിഞ്ഞകൊല്ലം ഉണ്ടായിഈ കൊല്ലം ഇല്ല
ആഹ ഇവിടെ മഴന്നില്ല ഇവിടെ കേരളത്തിന് പുറത്തായ കാരണം ഇവിടെ നല്ല വെയില
എവിടെയാ പോ
എവിടെ വെച്ചാല് തമിഴ്നാട്ടില്
ആഹ
മീൻ പിടിക്കാൻ പോവലുണ്ടോ
ഓ നിങ്ങള് പാട്ട് പാടോ
പാട്ടൊന്നും പാടുന്നില്ല
അതെ
ക നമ്മുടെ സൗണ്ട് ഒന്നും അയിന് പറ്റല്ല ആ കഴിവൊന്നും നമുക്കില്ല
ഒന്ന് ട്രൈ ആക്കി കൂടേ
ഏയ് ഇങ്ങള് ഇങ്ങള് പാടുമോ
ഇല്ല
അപ്പൊ ന ഇഡലിപ്പനി ഇപ്പൊ പണിക്കക്ക പോകുമ്പേ വീട്ടുകാര് പറയില്ലേ പഠിച്ചുടെയാ ഒന്നും പറയൂലാ
ഇല്ലേ
സാധാ വല്ല കോഴ്സ് എടുക്കുകയൊക്കെ ചെയ്തുടെ
എന്നാ എടുക്കണ കൊറച്ചായിട്ടെ
ഉം
നല്ല നിങ്ങള് ഹോസ്റ്റല ഒക്കറി
ഹോസ്റ്റലിലല്ല ഞങ്ങള് പുറത്ത് പി ജി പി ജി റൂമിലാ
ങേ.
ഫുഡൊക്കെ എന്തെങ്കിലും ഉണ്ടാക്കുവോ? ഹലോ
അവുടെ സേഫ്റ്റി
ആഹ്, കൊഴപ്പന്നുല്ല അടിൽ ഓണ ഓണർമാരൊക്കെ ഉണ്ട്.
ആഹ് അത് മതി.
ഉം. അല്ലെ, ഈ നിങ്ങള് ഫുഡ് ഒക്കെ ഉണ്ടാക്കൊ വീട്ടില് എന്തെലും ഫുഡ് ഒക്കെ ഉണ്ടാക്കുവോ?
ഇല്ല.
ഒന്നും വീട്ടുകാരെ ഒന്നും സഹായിക്കൊന്നും ചെയ്യില്ല.
അങ്ങനൊന്നുമല്ല, ഇപ്പൊ വീട്ടിലധികം ഇണ്ടാവേല്ല.
ആഹ്. ' ' ' ' എങ്ങനെ ഇണ്ടായിരുന്നു പ്ലസ് വൺ പ്ലസ് ടു സ്കൂൾ ലൈഫ് ഒക്കെ എങ്ങനെ ഇണ്ടായിരുന്നു?
കട്ട ശോകേനി.
ഓ, ഏ- ഏതടുത്തീരുന്നത് കോഴ്സ്.
സയൻസ്.
ആഹ് ആഹ് സയൻസ് എടുത്ത്ണത്. ഉം. പഠിക്കാനൊക്കെ എങ്ങനെയുണ്ടായിരുന്നു.
പഠിക്കാനൊക്കെ ഫുള്ള് പൊട്ടി, അപ്പോ അങ്ങട് നിർത്തി.
അപ്പൊ എന്നാ വേറെ വേറെ ഈ ആറു മാസം കൊണ്ട് കൊമേഴ്സ് അങ്ങനൊക്കെ എന്തേ എടുത്ത് പഠിച്ച് പഠിക്കുവായി ന്നിലേ.
ആഹ്, ഇഞ്ഞാവൂല.
ആ, ഇഞ്ഞ് ആ കുറെ ആൾക്കാരങ്ങനെ എഴുതിയെടുക്കണ്ല്ലേ. ആഹ്. അപ്പല്ലേ അതല്ലേ അപ്പല്ലേ എന്തിനാപ്പോ സയൻസ് എടുക്കുന്ന അങ്ങനെ വെച്ചാല്. പത്താം ക്ലാസില് മാർക്ക് ഉണ്ടായിരുന്നോ?
ഓ.
അവ ഏ ഏത് ഏത് സയൻസാ എടുത്തേ കമ്പ്യൂട്ടർ സയൻസാ എടുത്തേ.
അതല്ല, മറ്റേത് ബയോളജി സയൻസ്.
ബയോ ബയോ അല്ലാഹ്! ഉം. അപ്പല്ല്യ, പഠിക്കാൻ എന്താ ടഫ് ആയിട്ടാണോ?
ആഹ്, പഠിച്ചണ്ടക്കാലത്ത് പഠിച്ചീല്യ, ഇപ്പോ എക്സാമിന് പൊട്ടി.
ഉം, അപ്പോ ഇമ്പ്രൂവ്മെന്റ് ഒക്കെ ഉണ്ടായിനില്ലേ.
ഇംമ്പ്രൂവ്മെന്റിന് പോയിനി, അത് തീരെയും പഠിച്ചില്ല, അപ്പൊ ഡബിള് പൊട്ടി.
അതെ, ഇഞ്ഞും ഇഞ്ഞും എഴുതാൻ പറ്റില്ലേ ഇമ്പ്രൂവ്മെന്റ് ഒക്കെ.
ഇഞ്ഞാവൂല.
നടക്കാൻ നമ്മള് പൈസല്ലില്ല, നമ്മള് വിചാരിച്ച് നട നടക്കൂലേ, ഇപ്പ നമുക്ക് വാശിണ്ടെങ്കിൽ നടക്കൂലേ.
അത് നടക്കും, വാശി വേണ്ടേ.
' ' ലക്ഷ്യം വേണം, ഇന്ന ജോലി ഒക്കെ വേണം, എത്ര പൈസ ഉണ്ടാക്കണം, അങ്ങനെയൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നടക്കായി ഇല്ല.
അതാണില്ലാത്തത്.
അപ്പൊ പറഞ്ഞിട്ട് കാര്യം ഇല്ല.
നിങ്ങളെലാ നോട്ടിഫിക്കേഷൻ എങ്ങനെ വരുന്നേ?
ആഹ്.
ആഹ്
അങ്ങനെ ഇ ആ സ്നേഹത്തിന്ന്.
സ്നാപ്പൊക്കെ ണ്ടോ?
ആഹ് എല്ലാതും ഉണ്ട്.
ആഹ്
വീട് വീട്ടത്തെ അനി അനിയത്തോട് ആരെങ്കിലും ഇപ്പ സയൻ സയൻസ് ആരേലും ഇടതുക്കുണോ? പ്ലസ് ടു കൈുന്നേര ആരെലുണ്ടോ?
ഇല്ലല്ല
ഈ മാ ഇയ്യ് മാത്ര ഉള്ളൂ ഒരു ഒരു കുട്ടിയള്ളൂ.
അല്ലല്ല അനിയത്തിയാല്ണ്ട് ഒര് ഏട്ടത്തി ഉണ്ട് ഓളെ കല്യാണം കഴിഞ്ഞ്.
ഉം പിന്നെ
നിങ്ങളെ വീട്ടിലാരൊക്കെല്ലേ?
എന്റെ വീട്ടില് ഞാന് ഇന്റെ അനിയത്തി പിന്നെ ഇമ്മിപ്പ.
ആ
ഉം
മുസ്ലിമാ?
ആഹ്
ആഹ്
ഇങ്ങനെ പുറത്ത് തമിഴ്നാടുക്കാ അല്ലെങ്കി വേറെങ്ങ ഏതേലും കർണ്ണാടക അങ്ങനെ ഇ പോയിട്ടുണ്ടോ?
ഓ
എങ്ങനെ ഇണ്ടായിരുന്നു യാത്രൊക്കെ?
കുഴപ്പല്ലേനി. കൊറെ പ്രാവശ്യം വന്നണ് കൊറെേ പ്രാവശ്യംലാട്ട് വന്ന്ണ്
ആഹ് ഈറോടൊക്കെ വന്നക്കണോ ഈറോട അറിയോ?
ഇല്ലല്ല
കോയ കോയമ്പത്തൂര് വന്നോ?
ബാംഗ്ലൂരൊക്കെ വന്നുണ്
അവിടാ അറിയ ഫ്രണ്ട്സ് അരേലും ഉണ്ട് അടെ
അല്ലല്ല വേറെ ആവശ്യത്തിന് വന്നതാ
ആഹ്
പ്രിൻസിപ്പളും ഉണ്ട് അവിടെ പഠിച്ചാ വന്നോലുണ്ട്.
പ്ലസ് ടു കഴിഞ്ഞിട്ട് പോയതാവും ലേ?
ആ ഒരു എം ജിറോഡന്റെ അവിടെ എവിടെയോ ഉണ്ട്.
ഏ ഏത് സ്ഥലം പറഞ്ഞ്?
എം ജിറോട്.
ഉ ഊട്ടി പോയിട്ടുണ്ടോ?
ഓ
ടോയ് ടോയ് ട്രെയിൻ കയറിയോ?
എവിടെ?
ഊട്ടിയില് ടോയ്ട്രയിന്
ആഹ് എല്ലല്ല കയറില്ല കയറി
പ്രിയഷിലൊ കാണണ്
നിങ്ങള് കയറിനോ?
ആ ഞങ്ങള് ഇപ്പോഴ ഫ്രണ്ട്സിലപ്പം പോയപ്പങ്ങനേ കേറി
ആ
ഇിക്കേത്തൊക്കെ ഉ ഓക്കേ എന്നാ ശരി.
ആഹ കൊറച്ചയിഞ്ഞിട്ട് വിളിച്ചാ.